ഹലോ എന്തൊക്കെ വിശേഷങ്ങള് ആഹ് കേക്കണ്ട് ആഹ്
എന്താ വിശേഷോക്കേ ക്കാ നിക്ക
ആഹ് എന്താ കടി
പൂര്യ
ആഹ ഇൻക്ക് ചപ്പാത്തിയാ
ആഹ
കറിയോ
കറി ഞാന് ഉരുളക്കയം കൊണ്ട്ങ്ങനെ ഇണ്ടാക്കൂലേ ബാജ്യോ അന എന്തോ പറയും
ഇഷ്ട്ടു
ആഹ ആഹ
ആഹ അങ്ങനെ ന്നിട്ട് എന്തൊക്കെയ കുട്ടിളുണ്ടോ
അ ഉണ്ട് മൂന്നാളുണ്ട്
ആഹ
ആ മൂന്നാൺ കുട്ട്യാളാ
ഉം മാഷാള്ളാഹ്‌ എത്ര പോന്നതാ വല്യട്ടളായിക്കണോ
ഇല്ല വല്യോൻ ഏയിലാണ് പിന്നെ രണ്ടാമത്തോ നാലില് ചെറുത് അഗൻവാടിലാ
ആഹ
ഒരാളിപ്പോ മദ്രാസട്ട് വന്ന് ഇ നിപ്പോ മറ്റോനപ്പോ ഒമ്പരക്കാണ് മദ്റസ്
ആഹ അയ് ശരി ഇവിടെ ഒരാൾക്ക് ആറ് മണിക്കാ ഇനി ഇക്ക് മൂന്നാള് വലുതൺകുട്ടി പിന്നെ രണ്ട് പെൺകുട്ടി
ആഹ
ഉം പിന്നെ വല്യായോന് എട്ടാം ക്ലാസ്സില് രണ്ടാമത്തോള്ം ആറില്
ആഹ ആഹ മദ്രസേ പോയിണ്ടാവുലേ
ആഹ വല്ിയോളതാ മദർസി പോയി വന്നുപ്പോ
ആഹ ആഹ
ഉം അങ്ങനെ രണ്ട് ബാച്ചയിട്ടാ ഉം അങ്ങനെ
പിന്നെ
പിന്നെ എന്തൊക്കെയ ഹസ്ബൻ്റ് നാട്ടിലില്ലേ
ആഹ ഇവിടെ ണ്ട് ഓല്ക്ക് റൂഫിംഗ് വർക്കാണ് വാർപ്പിന്റെ മുകളിൽ ഓട് വെക്ക്ണ
ആഹ ആഹ ആഹ അയ് ശരി മ
ഇന്നലെ ഇന്നലെ പോയില്ലേ യിനു ഇന്ന് പോയിണ് മഴ ആയോ തോണ്ടെ
ആഹ
ചെലർക്ക് ഇണ്ടാവുല ആഹ അതന്നെ
ഉം മഴക്കെണ്ടാപ്പ ങ്ങട്ട്
ഓഹ മഴണ്ട്
ആ്ഹ് ഇന്നുണ്ടോ
ഇന്നും ഇണ്ടായി ഇതുവരെ പേച്ച് ഇപ്പ വെൾച്ച
ആ് ഹ ഇന്ന് വിടെ ഇതുവരെ ഇണ്ടായിുന്നില്ല ഇപ്പ ങ്ങനെ മൂടികൊണ്ട് വരുന്നിണ്ട് ഉം
ഇന്നലെക്കെ നല്ല മഴന്നെയിന്
ആഹ് ഇന്നലെ മഴ ണ്ടായിരുന്നു
ഉം
ഉം
പിന്നെ ചായൊക്കുട്ച്ചോ
ആഹ ഒരു വക കൂടി കഴിഞ്ഞു ദോശ ണ്ടാക്കിട്ട് പിന്നെ ച ദോശമാവ്ണ്ട് പക്ഷെ ഞ്പ്പോ ഞാറാഴ് ഒറ്റക്കായതൊണ്ട ഇന്നല്ലെചപ്പാത്തിക്കെണ്ടാക്കാൻ പറ്റുള്ളുചാരിച്ച്ട്ടേ ലേശം ചപ്പാത്തി ണ്ടാക്കിയതാ
ആഹ്
ഉം അപ്പൊ രാവിലെ ദോശ കുട്ട്യാൾ മദ്റസ്ക്കോവുമ്പോ ദോശ ണ്ടാക്കി കൊടുത്തു ഇവര് മദ്രസിലാണ് ജോലി അപ്പോൽ ഓല് മദ്രസ്ക്കോവ്മ്പളും ദോശ ണ്ടാക്കി കൊട്ത്ത് അപ്പ ങ്ങനെ രണ്ട് ദോശ തിന്നു
ആഹ്
ഞ്പ്പോ ചപ്പാത്തിണ്ടാക്കലൈഞ്ഞു ഞ്ഞയ്ക്ക് ത്ണ്ടാക്കണം റോസ്റ്റ്ണ്ടാക്കണം മുട്ട റോസ്റ്റ് ഉം അങ്ങനെയൊക്കെ ന്നട്ട് എന്താ ഉച്ചാമ്പാഴത്തിന്
ഉച്ചക്ക്ന്ന് സാധാ ചോറെന്നെ ന്നലൊക്കെ ബിരിയാണ്യായിട്ടും മന്ത്യായിട്ടൊക്കെണ്ടായിനി അപ്പ പിന്നെ അഹ് തിന്ന് ങ്ങട്ട് മട്ത്ത്ണ് ആഹ് അപ്പപിന്നെ സാദാ ചോറ് ത്ന്നാനൊരു പൂതിൻക്
ആഹ് അഹ് രണ്ടൂസം ഞമ്മള് ബിരിയാണ്യോ വേറെന്തോ തിന്നിട്ട്ണ്ടെങ്കിണ്ടല്ലോ പിന്നെ വെറുംചോ റ് തിന്നാൻ പൂത്യാവും
ആഹ് രാത്രി ഉച്ചക്ക് മന്ത്യേനി രാത്രി പിന്നെ ബിര്യാണി ബടെ പള്ളിക്കലൊരു കുത്ത്ബിയ്യത് ണ്ടേനി അപ്പയ്ന് കൊണ്ടന്ന ബിരിയാണി ണ്ടായിനി, ന്നട്ട് പിന്നെ ഞാൻ രാത്രി കഴ് ച്ചീല്ല തന്നെ തന്നെ കണ്ടിട്ടേ ക്ക് ത് ന്നാൻ കയ്യണ്ടേ ഞാൻ പിന്നങ്ങനണ്ട് കെട്ന്ന് ക്കക്കൊക്കെ കൊട്ത്ത്
ന്നാ ശരി
ഇഞ്ഞുണ്ടൊരു പൊതി വാക്കി. ഞാൻ പറ്യ എത്താ ഞ്ഞി കാട്ടറ്യ ഞമ്മക് പ്പ് ഇങ്ങനെ തോനെ കാണുംമ്പമ്മക്കൊര് താണല്ലോ
അതന്നെ, പിന്നെ ഉച്ചക്കുപ്പാ ഐറ്റം തന്നല്ലേര്ന്നോ
അതന്നെ ആഹ് അപ്പൊ പിന്നെ ഒര് മടി ഒരു വെർപ്പ് തോന്ന, പിന്നെ അയ്നോട് തിന്നാന്ങ്ങട്ട് ചോറിന് വെള്ളം വെച്ചീണ്. ആയിട്ടൊന്നു ല്ല ന്നിപ്പ ഞായറാഴ്ചായോണ്ടങ്ങനാക്കം പോലാക്കൊള്ളു
തെരക്കൊന്നുല്ലല്ലോ, കുട്ട്യാൾക്കൊക്കെ എത്ര മണിക്കാ സ്കൂൾക്കോവല്
ഓല് ഒമ്പേരക്കാവുമ്പോത്ത്നേ പോവൊള്ളു
ആഹ് ബല് ഒമ്പതെ കാലൊക്കാവുമ്പത്തിന്
ഉം
ഉം
നൂല, ഉസ്കൂള്ണ്ടാവുമ്പൊ പിന്നെ ആ നേരാവുമ്പോത്തിന് ഒക്കാവും, പിന്നെ ഇന്ന്പ്പങ്ങനെ ഞായറായി ഇല്ല ചോറൊന്നു കൊണ്ടോവെല്ല
ആഹ് ആഹ്
പിന്നെന്തെങ്കിലും സൈഡ്ക്കെന്തെങ്കിലൊക്കെ വാണോൽക്ക് അവ്ട്ന്ന് കിട്ടു ന്നാലും ചെലേപ്പൊക്കെ ണ്ടാക്കികൊടുക്കും ആഹ്
താ വര്ക്കും കൂട്ടാൻ കൊണ്ടോവല്ണ്ട്
ആഹ്
ഉം ഓൽക്കഹ് വാണേ അയ് ശരി ഉം ആ അതന്നെ എല്ലാ കുട്ട്യാലും കൊണ് ണ്ട്ര്ഞ്ഞ്ട്ട് ഓൽക്കും വാണം
അതന്നെ
ഉം
ഞാൻ പറയാ സ്കൂൾതെന്നെ നല്ലത് അത് കൂ ട്ടി തിന്നാ മതി ന്നൊക്കെ പറയ്. ഓലൗടെ അത് കേൾക്കൊന്നുല്ല
അങ്ങനെ
ഉം
ന്ന്ട്ട് ഇങ്ങള് വേറെ വീട്ട്ലാ പുതിയ വീടാ? ഇങ്ങള് വേറെ വീട് ര്ന്ന്ട്ട്ണ്ടാവൂല്ലേ. ആഹ് ഇല്ല ഇന്റെ ചോറായിട്ടില്ല ഇന്റെ ചോറാവണെങ്കില് വെഴ്കും ഞാന് റേഷനര്യാണ് അപ്പൊ വെഴ്കീട്ടാ ടാ. റൈസ് കുക്കർ ലെർക്ക്യക്കലാ.
ആഹ്
ഉം ഞാനും കുട്ട്യേളും മാത്രൊള്ളൂ വെല്ല്യെ കു ട്ടിനെ ഹിഫ്ള് പഠിക്കാൻ കൊണ്ടാക്ക്യക്കാണ്.
ഏഹ്
ഉം അപ്പൊ ഞാനും രണ്ട് പെൺകുട്ട്യാളും മാത്രൊള്ളൂ ഓല് പള്ളിക്കെ മ
ദർസിലെനി അപ്പൊ ഓല്ക്കായ്‌ച്ചേല ലീവ്. ന്നാലും ഡെയ്ലി രാ ത്രി വെരും. ഞങ്ങള് പുത്യേ വീട് ര്ന്ന്ട്ട് നാല് മാസയിട്ടൊള്ളു അപ്പൊ ഇൻക് പേടി മാറി ട്ടില്ല അപ്പൊല് ഡെയ്ലി വെരും ൻ ന്നട്ട് സുബെയിക്ക് പോവലാണ്. അയ് പന്ത്രണ്ട് കിലോമീറ്ററ്ണ്ട്.
ഏഹ്
ഉം അപ്പൊ സുബീക്ക് പോകലാണ്. അപ്പൊ ഉച്ചക്കും വൈന്നേര്ത്തൊ ക്കെ ഞാൻ തെന്നെ ണ്ടാവൊള്ളൂ രാത്രി ഭക്ഷണൊക്കെ കെയ്ഞ്ഞ്ട്ടാണ് ഓല് വെരാ.
ആ അപ്പൊ ഞമ്മളൊറ്റക്കാവുമ്പോ പിന്നെ ന്തെങ്കിലൊക്കെ മത്യ രാവിൽത്തെന്തേ ബാക്കിണ്ടെങ്കി അതായാലും മതി.
ആഹ് പിന്നെ ഇക്കും കുട്ട്യേളെക്കെ കുട്ട്യാള് തിന്ന്ണ മാതിരി മറ്റേ വഴുതനങ്ങ പൊര്ച്ചതും കെഴങ്ങ് പൊ
ആഹ് അങ്ങനെന്നെ ഞാനൊക്കങ്ങനെന്നെ ആഹ്. കറ്യൊക്കെണ്ടാക്കാൻ മട്യ ഇണ്ടാക്കിട്ട് കാര്യല്ല മക്കളാരും കയ് യ്കൂല അമ്മള് മാത്രം കൂട്ടണം. ആഹ് പിന്നയ്നായിട്ട് അമ്മള്ണ്ടാക്ക.
അത് ഇണ്ടാക്കൂലെയ് നമ്മള് നമ്മളെ ഒറ്റക്കായ് നമ്മക്കൊറ്റക്കായിട്ട് ണ്ടാക്കൂല. ആരേലും കയ് കാണ്ടെങ്കി ണ്ടാക്കും.
അതെന്നെ അതല്ല അപ്പളേ നമ്മക്ക് തിന്നാനൊന്ന് തോന്നോ
തെന്നെ ആഹ് ത്പ്പോ ഇന്നലെ ഇവൽക്ക് ലീവേര്ന്നു. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ